ആ
ആ എന്തൊക്കെണ്ട് വിശേ ആ കേൾക്കുന്നുണ്ട്. ഇപ്പം മഴയില്ലാത്തോണ്ട് നല്ല ഹ് ന്നാല് ആ തുണി ഒണ ഒണങ്ങിയിട്ടില്ല. ഡ്രയറിലിട്ട് ഒണക്കിയത്. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാ ൻ മുകളിലാണ് ച് തുണി
ആ അപ്പൊ കേറാനൊക്കെ പറ്റുവോ കൊഴപ്പൊന്നുല്ലേ.
ഇല്ല ഞാൻ കേറലില്ല അപ്പൊ ഞാന് അത് അത് എന്താ പറയാ ബക്കറ്റിലാക്കിട്ട് ഇവിടെ സ്റ്റെയറില് കൊണ്ടുവന്ന് വെക്കും. ഉം ആ ഹസ്ബൻഡ് വന്നിട്ടെണ്ടെപാള് ഇനി വന്ന് ഇനി അത്
ആഹ് ആഹ് ഇന്ന് ജോലിക്ക് പോയില്ലേ
അല്ല ആള് ഉച്ചയാവുമ്പോ വരും. അത്രവരേ ഒള്ളൂ ഉം അങ്ങനെ അല്ലാ അല്ലാ ഡ്രൈവറാ.
ആഹ് അപ്പ ഉച്ചയാവുമ്പോ വന്നാ മതിയല്ലോ
ആഹ് ഉച്ചയാവുമ്പോ വരും അത്ര വരേയുള്ളൂ. പണി ജോലി അങ്ങനെ അത് കഴിഞ്ഞ് എങ്ങനെ
ഇക്കെങ്ങനാ അവിട കൊണ്ടരുന്ന ആൾക്കാരോട് മേടിക്കാതേ മാർക്കറ്റിൽ പോയി മേടിക്കോ.
ആഹ് ഇവിട കൊണ്ടുവരുന്നവരിണ്ടിട്ടോ പക്ഷെ ഞാൻ മേടിക്കലില്ല ഹസ്ബന്റ് മേ സ്ഥിരായിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നവരിണ്ട് അപ്പം അവരിടടുത്ത്ന്നാണ് സ്ഥിരായിട്ട് വാങ്ങി അപ്പ അവരാവുമ്പാത്യാവശ്യം നമുക്ക് എന്താ പറയാ എക്സ്ട്രാ ഒക്ക തരൂം ഹും ഹും..
വെല കൂടുതലാണോ അതോ വെല കൊറവാണോ.
സത്യം പറയാൻ ഞാൻ ചോദിക്കലില്ലാട്ടോ ഞാന് കോ ഒന്നിന്റെ വെൽ ചോയിക്കലില്ലാ എ സാധന ഇതിന്റെ വിലകളൊന്നും ചോയിക്കില്ലേ ഇപ്പത്തേ ഡ്രസ്സൊക്കെ ആണെങ്കി ഞാന് അതൊക്കെനിക്കറിയാൻ പറ്റും. ആ അല് അതൊക്കെ ഞാനന്നെ തനിയെ പോയാ എടുക്ക.. എനിക്കങ്ങനെ ആരെടുത്താലും പറ്റോന്നൂല്ല.
ആഹ് ആഹ് ആഹ്
അങ്ങിനെ പിന്നെ ഞാൻ തയ്ക്കും അപ്പ ഞാൻ ആ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാനിങ്ങനെ ബൾക്ക് യിങ്ങനേ എനിക്ക് എനിക്കിങ്ങന കൊറെ ഞാൻ മേടിച്ച് വെക്കും എന്നെട്ട് പിന്നെങ്ങനെ എന്തെങ്കലും ഫങ്ങ്ഷൻസൊക്കെ വരുമ്പോ ഞാനപ്പൊ കുത്തിരുന്നടിക്കും അങ്ങനെ ഉം നിങ്ങളിങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യോ.
ആഹ് ഞമ്മളോങ്ങനെല്ല ഞാന് മേടിക്കും. മേടിക്കാ റെഡിമെയ്ഡ് മേടിക്കയാണ്, ആദ്യം അല്ലാതെ ഞാന് റെഡിമെയ്ഡ് പൂത്തുണി മേടിച്ച് നമ്മള് നമ്മുടെതായ ഇതിന് ഇങ്ങനെ തയ്പ്പിക്കുകയായിരുന്നു, ഇപ്പെല്ലാം റെഡിമെയ്ഡായിട്ടങ്ങ് മേടിക്കുവാ.
പിന്നെ എനിക്ക് തോന്നും റെഡിമെയ്ഡാണ് കുറച്ചും കൂടെ അഫോർഡബിളെന്നാ എനിക്ക് തോന്നണെ
പക്ഷെ എന്നാലും നമ്മടേയാ ഷേപ്പിലൊത്ത് നമ്മള് ഇത് ഇടണോ ന്നെണ്ടെങ്കില് നമ്മള് തയ്ച്ചി ട്ടാലേ അതിൻ്റൊരു
ഓ എനിക്കറിയില്ല ഞാന് ഞാൻ പൊതുവേ എന്താ പറയാ ചുരിദാറ് അങ്ങനെയൊക്കെ ഒരോ ഒക്കേഷനില് എന്തങ്കിലും ഫങ്ഷൻസിണ്ടാവുമ്പോ പാർട്ടി വെയർ അങ്ങനെ ഉപയോഗിക്കാലെള്ളൂ. അല്ലാത്തത് സമയത്തൊക്കെ ഞാൻ മോഡസ്റ്റായിട്ടുള്ള അങ്ങനത്തെ എന്തേലും വെയേസ് ലപ്പം ഇം എനിക്ക് തോന്നുന്നു ചുരിദാറായിരിക്കൂല്ലേ ചുരിദാറാകുമ്പോ എനിക്ക് ഒരു സ്റ്റിഫ് ഒരു നമുക്കൊരു പെർഫെക്ഷൻ വരണോല്ലോ ചെലവൾക്ക് ഭയങ്കരായിട്ട് എന്നും സ്റ്റിച്ച് ചെയ്യുന്നാൾക്കാരക്കെണ്ടാവും സ്ഥിരായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരക്കെണ്ടാവും
അതെ
ഉം
അവരൊക്കെ ഈ റെഡിമെയ്ഡ് മേടിച്ചിടത്തില്ല അതൊക്കിങ്ങനെ ഈ കഴുത്തൊക്കെ ഒരുമാതിരി ഇത്.. കൈയൊക്കെ ഒരുമാതിരി ഇത്.. നമ്മുടെ ഷെയ്പ്പിലൊത്തൊന്നും അങ്ങനെ വരുത്ത അടിച്ചാലും ഒരിത് കാണിക്ക നമ്മള് മേടിച്ചിടുന്നതും തയ്ച്ചിടുന്നതും തമ് തമ്മിൽ രണ്ടും രണ്ട് വ്യത്യാസൊണ്ട്.
ആ പക്ഷെ എനിക്കെന്നാ അങ്ങനെ എനിക്ക് തേസ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ബ്ലൗസ് ആ ബ്ലൗസിങ്ങനേ അത് പിന്നെ എന്തായാലും താ തൈ
അതെ നമ്മളിപ്പം ബ്ലൗസ് ഇപ്പ നമ്മള് റെഡിമെയ്ഡ് അല്ലെങ്കും തൈ യാലും ഒരേ ഷേപ്പിൽ തന്നെ നിക്കും മറ്റേന്ന് പറഞ്ഞ അങ്ങനെ നിക്കില്ല അപ്പൊ കൂടുതൽ ഫ്രില്ലുള്ളതല്ലേ എല്ലാം
എ ആഹ് ചുരിദാറെല്ലാം ആഹ്... പിന്നെ ഓപ്പൺ ഉണ്ടാവില്ലല്ലോ
ആ
ഞാൻ പൊതുവേ അങ്ങനത്താണ് പ്രിഫർ ചെയ്യൽ പിന്നെ ഇനി ഞാൻ പൊതുവ സ്ലിറ്റുള്ള ചുരിദറിനോട് എക്ക് അത്ര താല്പര്യമില്ല സ്ലിറ്റുള്ളതാണെങ്ക ഞാൻ ഷോട്ടായിരിക്കും ഉപയോഗിക്കാ അല് പലാസോ പാന്റോ അങ്ങനെ എന്തെങ്കിലും പിന്നെ കൂടുതല പാർട്ടി വെയർ അങ്ങനെയല്ലേ അങ്ങനത്തൊക്കെ ആകുമ്പോൾ പാർട്ടിവെയർായിട്ട് ഉപയോഗിക്കയുള്ളൂ അത് അത്യാവശം നമുക്ക് റേറ്റ് വരുമല്ലോ പിന്നെ ഒരു കല്യാണത്തിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവാരും കണ്ടു അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു അപ്പ ഇനി അത് വേണ്ട ഉം അടുത്ത പേടിക്ക് എനിക്ക് അത് ഭയങ്കര ഭ്രാന്ത ഡ്രസ് അപ്പം ഹസ്ബൻഡ് എപ്പോഴും എന്നെ ചിത്തപറയും അതിന് ഞാൻ നല്ലോണം പൈസ കളയും ഡ്രസിന് ആപിന്നെ ഇപ്പോ ഞാൻ അങ്ങനെ ഇപ്പോ കുറെ മെറ്റീരിയൽസ്‌ക്ക് എടുത്ത് വെച്ചത് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇപ്പോ അങ്ങനെ ഇപ്പൊ ഈ സമയത്ത്ട്ടോ ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല അടിക്കണില്ല കാരണം എന്താ വെ വച്ചാല് അത് ചിലപ്പോ ഇപ്പ നമ്മള് വയറൊക്കെ ഉണ്ടായിട്ട് അതിന്റതായ ഒരു നമുക്കൊരു പെർഫെക്ഷൻ കിട്ടൂലല്ലോ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഉം അപ്പൊ അപ്പൊ ഞാൻ വിചാരിക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയാ ബേബിയൊക്കെ ഇൻഷാള്ള വന്നിട്ട് ആ സമയത്ത് ഇനി അടിക്കാ എന്ന് വിചരിച്ചിട്ട് ഞാനിപ്പോൾ അടി
ആഹ തയ്ക്കാന അറിയോ അതോ വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാത്രമേ അറിയൂ അളല്ലേ
അല്ല ഞാൻ തയ്ക്കും എനിക്ക് എന്റേതായ ഇഷ്ടങ്ങൾ ഞാൻ ഡി ചെയ് അങ്ങനെ പിന്ററസ്റ്റ്ലൊക്കെ എടുത്തിട്ട് എനിക്ക് ഞൻ എന്റെ ഡ്രസ്സുകള് മാത്രം ഞാൻ തയ്ക്കു ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സുകളും ഞാൻ തയ്ക്കുന്നത് മീൻസ് അങ്ങനത്തെ അല്ല ഒരു ശേ മേടിക്കില്ല
ആ അങ്ങ ആഹ ആ അതങ്ങനെ പഠിച്ചതാണോ അതോ ഓൺലൈൻ വഴി പഠിച്ചതാണോ അതോ പോയി പഠിച്ചതാണോ
ഞാൻ പഠിച്ചിട്ടേ ഇല്ല എനിക്ക് സത്യം പറഞ്ഞ ചെറുപ്പത്തിലൽ ഞാൻ ഇങ്ങനെ വിചാരിക്കും അപ്പറത്തൊക്കെ ഇങ്ങനെ അന്ന് ക്കാ അന്നല് അധികം വീട്ടിലൊന്നും അങ്ങനെ മെഷീൻ ഉണ്ടാവൂല്ലല്ലോ തയ്യൽ മെഷീന് അപ്പം അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ അപ്പുറത്തെ വീട്ടിലക്ക കൊടുക്കുമ്പോ ഞാനങ്ങെ അവിടെ പോയി ആ മെഷീനിൽ ഇങ്ങനെ ചവി ചവിട്ടിപ്പോ ആ മെഷീൻ അങ്ങോട്ടും പോകൂല ഇ ങ്ങോട്ടും പോകൂല അതിന്റെ ആ ചവിട്ടുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അതാ അപ്പൊ ഞാൻ വിചാരിക്ക ഒരിക്കലുണ്ട് ഇതെന്താ ഒന്നും ആവില്ല ഞമ്മൾ രണ്ട് കാല് വെച്ച് കയറി നിന്നാൽ പോലെ ഒന്നും ആവില്ല അപ്പൊ പിന്നെ ഞാന് എനിക്ക് ഞാൻ വി നി ചവിട്ടാനൊന്ന അറിയില്ല പിന്നെ ഞാൻ കല്ല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ അ അമ്മായിമ്മുക്ക് ഒരു മെഷീൻ ഉണ്ട് അപ്പൊ ഞാനത് എന്റെ കാല് വെക്കുന്നത് കണ്ടാലേ അറിയാം ആ ഇവളത് എന്ത് പഠിപ്പാണ്ന്ന് കാരണം ഞാൻ ഒന്ന് പോര ഒന്നും മുന്നിൽ വെക്ക രണ്ട ഒരുമിച്ച് വെക്കാർ ആ അപ്പൊ എനിക്ക് അങ്ങനെ അറിയില്ല അപ്പൊ അപ്പൊ എനിക്ക് അറിയില്ല ഞാൻ ഒരു ദിവസ ഉമ്മ പറഞ്ഞു വന്നാ ഈ ഇതൊന്ന് വെട്ടി നോക്കു കാരണം അങ്ങന ഉമ്മ എനിക്ക് ഒരു സാധനം സാരി തന്നു ഞാന്‍ വെട്ടി അത് ഫ്ലോപ്പ്ആയിരുന്നു കേട്ടോ അടിച്ചത് അങ്ങനെ പക്ഷേ എനിക്ക് എനിക്ക് എല്ലാ ഡ്രസ്സിനോ കാണുമ്പോ അല്ലങ്ക എനിക്കൊരു ഡ്രസ്സ് മോഡൽ ചെയ്യാനോക്ക് ഇഷ്ട ഞൻ ഓരോ ഡസ്സിന്റെ ഇങ്ങനെ അവിടെ ഒരു ഒന്നിന്റെ സ്ലീവ് ണെങ്കിൽ ഒന്നിന്റെ വെറെന്തങ്കിലും പോഷൻ അങ്ങനെ എങ്ങനെ എടുത്ത് അല്ലെങ്കിൽ എവിടെങ്കിലും കട്ട് കട്ട് ചെയ്ത് പോയതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മോഡൽ ആാക്കിയിട്ട് ഒരു മോശവാത്ത രീതിൽ ഇങ്ങനെ ആക്കി അങ്ങനെ എനിക്കൊരു നമുക്കൊരു പാഷൻ ഉണ്ടാവുമല്ലോ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത് പയേ മെറ്റീരിയലൊക്കെയിങ്ങനെ വീട്ടിലു ള്ളെന്നെ പയേ ഷാളുകളൊക്കെങ്ങെനെടുത്ത് അടിച്ചടിച്ച് പിന്നെ എനിക്കയ്മെ ഭയങ്കര പാഷനായി അയില് ഞാന് പിന്നെ മെഷീൻ വാങ്ങി അപ്പൊ പിന്നെ എനിക്ക്
വഴിയുള്ളതാണോ
അന്ന് ഞാൻ ഒരു സെക്കനന്റ വാങ്ങിയതാന്ന്
ആഹാ ക കായ ഓ ആഹാ അതിനെത്ര ആവും ഭാഷ മേക്കറിന് അതിന് ല്യവെലയാണോ
വല്യ വില ഓവല്യ വിലയൊന്നുംല്ല പതിനഞ്ച് രൂപയൊക്കേള്ളൂ ഞാന് മൂന്ന് വർഷായി മൂന്ന് വർഷ ത്തിലേറെയായി വാങ്ങീട്ടിട്ടോ പതിനഞ്ച് രൂപ ആ ഒരു റൈറ്റെക്കെള്ളൂ പക്ഷെ നമുക്ക്
റിചാണ്
അല്ലല്ല ഞാൻ കടയിൽ പോയി വാറന്റിയോട് കൂടി അങ്ങനെ ആ ഓൺലൈൻ ആകുമ്പോ എനിക്കങ്ങനെ
ല്ലോ ഇരുന്ന് തയ്ക്കാവുന്നല്ലേ
ആ ഇരുന്ന് തയ്ക്കാ അതിനരു പെടല് ഒരു ഫൂട്ടുണ്ടാവും അതില് ഹ്ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കാലിനോട് പക്ഷെ അത് നല്ല സുഖമാണ് നമുക്ക് നമുക്ക് ഏത് മെറ്റീരിയലും അടിക്കപ്പം നമുക്ക് അവൈലബിൾ ആണല്ലോ കുറേ ക്രൈപ്പിലൊക്കെ നല്ല പ്രിൻസൊക്കെ അവൈലബിൾ ആണല്ലോ റൈറ്റ് കുറവല്ലേ അപ്പം ഞമ്മള് എന്താ പറയാ അതൊക്കെടിക്ക്പോ പറയാഅതൊക്കെ അടിക്കുമ്പ അതൊക്കെ വെട്ടി കഴിഞ്ഞ് കൊറേ ദിവസം കയിഞ്ഞ് നമ്മൾ അടിക്കുമ്പോക്കും അതിങ്ങനെ അതിൻ്റെ അതിന്റെ ഏയ് അങ്ങനെ കീചീന്തി ചീന്തി അത് നമ്ക്ക് മെറ്റീരിയൽ കുറഞ്ഞു വരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ചില മെറ്റീരിയൽ കണ്ടില്ലേ തന്നെ അങ്ങനെ പിന്നിക്കൊണ്ടിരിക്കും പക്ഷെ ഓവർലോക്ക് ചെയ്താൽ അതിന്റെറന്നും പ്രശ്നം വരൂല്ലല്ലോ അപ്പൊ ഇതിലാവുമ്പോ ഓവർലോകൊക്കെ ചെയ്ത് പിന്നെപ്പൊ നമ്മള് സ്കേർട്ടിന്റെ ക്കെ ഫാഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ മതി അത് കുറേ കമ്പനിയതേട് സിംഗർ ജനവും അങ്ങനെ കൊറേണ്ട് ആ അപ്പൊ ഇതാകുമ്പോ ഭയങ്കര നമുക്ക് ഭയങ്കര സിമ്പിളാ ബട്ട് ബട്ടൺ ഹോൾ ഉണ്ടാക്കണം ഞാൻക്ക് ജെംസ് സ്യൂ ട്ടൊക്കെടിക്കും അട്ട് നമ്മള് ബട്ടൺസ് ബേക്കിൽ വെച്ചാ മതിയല്ലോ അങ്ങനെ ഞാൻ എനിക്ക് മോളുണ്ടല്ലോ അപ്പൊ മോക്കും അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിക്കുംമോക്ക് ഞാൻ അങ്ങനെ അടിക്കാറില്ല ഉ അങ്ങനെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടവാ എന്താ പറയാ ഇപ്പൊ പിന്നെ ഞാന് ഇരിക്കാറില്ല പക്ഷെ എനിക്ക് എന്തേലും ഫംഗ്ഷനൊക്കെഉണ്ടേൽ തലേന്നിരുന്ന് ഇട്ടാണെങ്കിലും ഞാൻ അടിക്കും പുതിയത് ഇടണല്ലോ ന്ന് വിചാരിച്ചിട്ട്
ആ ആഹഅല്ല അടിക്കുന്നതും നല്ലതായിരിക്കും സമയത്തൊക്കെ ആണേലും കുറച്ച് ചെയ്യുന്നോണ്ട് കുഴപ്പൊന്നുല്ല കൈക്കും കാലിനെക്കയൊരു എക്സസൈസുആവൊല്ലൊ
പക്ഷെ ഇതിരിന്നാണ് നമ്മള ടി
ഇതിലിരുന്നാല് എക്സസൈസൊന്നും കിട്ടത്തില്ല മറ്റേതാവുമ്പോ ചവിട്ടുന്ന താവുമ്പോ നല്ല എക്സസൈസാ ആളുകൾക്ക് നല്ലൊരി ദ
അതെ ഇതിന് എക്സസൈസൊന്നും ട്ടൂലകാരണം എനിക്ക് ന്നർഞ്ഞാല്കുറേ നേരം ഇരിക്കാൻ പറ്റൂല കുറേ നേരം ഇങ്ങനെ അമ്മെള് എന്നാലും ഇടുപ്പ് അവിടെ നട്ടലി്ന്റെ അവിടെ ഭയങ്കരായിട്ട് ഒരു നമുക്കൊരു കൂർപ്പ്ങ്ങനെ വരുല്ലോ ഈ സമയത്ത് അത് കാരണം കൊണ്ടെ ന്നോട് എന്താ പറയാ നമ്മള് എന്തെങ്കിലും തലയണ എന്തെങ്കിലും ഇങ്ങനെ റൗണ്ടിൽ ഇണ്ടാക്കിട്ട് അതിലിരിക്കാനാ പറഞ്ഞെ ആ അങ്ങനെ ഇരിക്കാനാ പറഞ്ഞെ അപ്പൊ ഈ ഇങ്ങനെ നമ്മള് ഒരു ഒരുനമ്മളൊന്നും ഇങ്ങനെ ചെയ്യാതെ ങ്ങനെ നിവർന്നേ ഇരിക്കുന്നതെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യമാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കലില്ല എന്തെങ്കിലൊരു കുഷ്യന് വേണം ഇരിക്കണെങ്കിൽ അങ്ങനെ പിന്നെ വീട്ടിലെമ്പാടും പണിയുണ്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ മക്കള് പോകുമ്പോക്കും അപ്പൊ പിന്നെ അതിങ്ങനെ അപ്പൊ പിന്നെ അതന്നെ ഒരു എക്സസൈസാ
ഏടെ ഹെ ഹെ ഹെ എന്നാാലും ഒറ്റയ്ക്കാകുമ്പ ഭയങ്കര ബുദ്ധിമുട്ട നമ്മുക്ക് ചെയ്യാനും ഒരു
എങ്ങനെ
ഒറ്റയ്ക്ക ആുമ്പോഴേ എല്ലാം ചെയ്യണ്ടേ നമ്മള് അതും കൊറച്ച് കഴിയുമ്പോഴത്തന്നെ നമുക്ക് ക്ഷീണോ കാലുകൾ ഒക്കെ വേദനയാവാംഈ മഴക്കാലം ആവുമ്പം ആ ഭയങ്കര ഇതാ വെരുക്കോസുവേൻഉണ്ടാവോ നമ്മളിങ്ങനെ ഒത്തിരി നേര ഇങ്ങനെ നിന്ന് നിന്ന് ജോലി ചെയ്യുമ്പഴേ
ആഹ് വെരിക്കോസ് ഓൾറെഡി ഉണ്ട് ഇ തണുപ്പും കൂട ആകുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ കോ ച്ചി പിടിച്ചോ ണ്ടിരിക്കും കുറേ നേരം നമ്മൾ നിന്ന് ജോലി ചെയ്യാനൊന്നും കഴില്ല ഞ കുറേ നേരം ഇരിക്കും പിന്നെയും എണീ ക്കും അങ്ങനെ അങ്ങനെ അങ്ങനെ പോവും ഉ
ഇപ്പം മഴ കൊ കുറഞ്ഞോ അത് മഴ ഇല്ലല്ലോ ഇന്നവിടെ
ഇല്ലല്ല ഇന്നി ഇപ്പം മഴയുണ്ടായിരുന്നു ഇപ്പൊ മഴ മൊത്തം തോർന്നിട്ടുണ്ട് പപ്പൊക്കെ ഒന്ന് മുറ്റൊക്കെ ഒന്ന് ഒലർന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഓക്കെ ഓക്കെ ശരി